കേൾക്ണ്ടോ
ഹലോ കേൾക്ണ്ടോ
ആഹ് ആഹ് ഉണ്ട്ണ്ട് പിന്നെ എന്തൊക്കെ മഴണ്ടവിടെ
മഴ രാവിലെ നല്ലമഴ വന്നീനുട്ടോ
ഏഹ് രാവിലാണല്ലേ ഞാൻ ഇന്ന് എണിക്കാൻ നേരം വൈകീണ് അപ്പൊ തുണികുപ്പായൊക്കെ കുറച്ച് പുറത്ത്ണ്ടേനി നനവുണ്ട് ഞാൻ വിചാരിച്ച് രാത്രി പെയ്താണന്നാ ഉ ഉം
രാവിലെ നല്ല മയക്കാറുണ്ടായിനു മഴങ്ങനെ ആ ചാറീന്നു അപ്പൊ ഞാൻ പക്ഷെ ഞങ്ങള് പൊറത്താണ് എന്താ ഭക്ഷണൊക്കെണ്ടാക്കല് പൊർത്തട്പ്പില്
ആഹ് ആഹ് അവിടെ ടാർപ്പായന്നും ഇട്ടീല്ല സീറ്റ്ട്ടില്ല
ഇല്ല അവിടൊന്നും വെച്ചിട്ടൊന്നുല്ല
ഉം ഇഞ്ഞിപ്പോ മഴആയോണ്ട് ഇപ്പ ഇനി തീരെ കഴൂലല്ലോ പൊർത്ത് തീയൂട്ടാന്
വൈകുന്നേരം ദാർപ്പായിട്ട് അങ്ങനെ വെറുതെ അടച്ച് ചെക്കുട്ടോ അടുപ്പൊന്ന് മൂടിടും നേരവെള്ത്താല്
ഒക്കെങ്ങനെ വാങ്ങല
വെറക് ഏഹ് ഏഹ്
ഏഹ് ഓട്ന്നാ അവിടെ തൊടൂല് ഉണ്ടാവേക്കുലേ സ്ഥലണ്ടാവുലേ
ആഹ് ആഹ് അങ്ങനെ കൊണ്ടരും
ഏഹ്
എന്നിട്ട് അതൊ കൊത്തിക്കീറും പിന്നെ ഈ തെങ്ങ് മത്തെ ഓലച്ചാടി അതിന്റെ പട്ട അതിന്റെ മടലൊക്കെണ്ടാവു
ആഹ് ഉമ്മമാര്ണ്ടാവുമ്പ അങ്ങനെ ഇതൊക്കെ എടുത്ത് സ്ഥരൂട്ടിണ്ടാക്കാനും ഇതാക്കാനും
ഉം ആഹ്
ഇങ്ങളിപ്പൊ അറിയണ്ടല്ലേ അവിടെ തൊ ഇങ്ങക്ക് സ്ഥലണ്ടോ കൊറേ സ്ഥലണ്ടോ വീട് വീടിനടുത്ത്
ഇല്ല ഇപ്പൊ ഈ ഇവിടെ ഈ വീട് നിക്കണത് പിന്നെ ഞങ്ങക്ക് പുതിയൊരു വീട് വെച്ചിട്ടില്ല അവിടെ
ആഹ് ആഹ് എന്തേലും പുറത്തക്ക് പുറത്തക്ക് എന്തേലൊക്കെ ചെയ്യോ കൃഷിയോ കാര്യങ്ങളൊക്കെ
ആഹ് അവിടെ വേറൊരു സ്ഥലണ്ട് അവിടൊക്കകൃഷി ചെയ്യാൻ പോയിന്നു ഇപ്പൊ കൃഷി ചെയ്യുന്ന മഞ്ഞളും പൂളൊക്കെ കൃഷിചെയ്യണ കാലല്ലേ
ആഹ് ആഹ് ആഹ് ആരാചെയ്യാ ഉപ്പേ
ആഹ് ഉപ്പ ഉമ്മേ സഹായിക്കാൻ പോവും ഞാന്ല്ലാത്തന്നാട്ടോ അതൊക്കെ അന്ന് കഴിഞ്ഞിക്കണ് ഞാനിപ്പൊ മിഞ്ഞാന്നല്ലേ വന്നെ
ഉം എന്തേലൊക്കെ ഉണ്ടാവോ ഈ കടേലൊക്കെ കൊടുക്കാണ്ടാവോ അല്ലെ വീട്ടേക്ക് മാ
കടേലൊന്നും കൊടുക്കണില്ല ഞങ്ങക്ക് ഉപയോഗിക്കാണ്ടാവും പിന്നെ ഞങ്ങളെ കുടുംമ്പ ത്തിലൊക്കെ കൊടുക്കും ഇന്റെ വീട്ടിലൊക്കെതരും ആ എളയച്ചീടെ വീ ട്ട്ക്കും ഇന്റെ വീട്ട്ക്കൊക്ക തരും
ഇന്റെ വല്യപ്പൊക്കള്ള ടൈമിൽ ഇങ്ങനെ പൂള കൃഷിയൊക്കെ ഇഷ്ട്ടം പോലെ ചെയ്യും എന്നിട്ട് പൂള- പുഴ്ങ്യാണ്ട് ഒണക്കി വെയിലത്തൊക്കെ ഇട്ട് വാട്ടപ്പൂളക്കെ ഉണ്ടാക്കലുണ്ടേനി ഇപ്പം പൂളന്നെ കിട്ടാനില്ല ആരും ഇല്ല കുഴിച്ചിടാന്. കടേന്നു വാങ്ങിയാ കിട്ടും ഉം.
ഇവിടെ അടുത്ത വീട്ടിലൊക്കെ ഇണ്ട്ങ്ങനെ ഞമ്മളൊന്നും കുത്തിയാലയിനിണ്ടാവൂല കായുണ്ടാവണില്ല.
ഉം
നല്ല മളുള്ള മണ്ണ ആവായിട്ടേ മെനക്കെടാനും സമയം മേണ്ടേ ഫോണും മേലല്ലേ ഫുള്ള്.
ഹ്
പൊറത്തെറങ്ങീട്ടുള്ള വലിയ പണികളൊന്നുംല്ല
ഉം
ഉം ഇനീപ്പം മയ നല്ല മയക്കാറുണ്ട് പൊറത്ത് ഇടീം മഴേം ഇതൊക്കെ പെയ്യാള്ള കോളുണ്ട്.
ഉച്ചക്ക് നല്ല മയക്കാറണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ പോവേരുന്നു, നീ
അതെ, ഔത്ത് കേറിയാ പിന്നെ ഫാനിട്ടാല് മയ പെയ്യണറിയില്ല ഉം. ഇപ്പൊ ഈ കൂണ് മൊളക്കണ സമയല്ലല്ലോ ഇടീന്റെ ഇടി വെട്ടുമ്പളാണ് മൊളക്കാന്നക്ക പറയണേക്കാം ഞങ്ങള ഇവിടെ തൊടൂന്ന് ഇഷ്ട്ടം പോലെ, പക്ഷെ നല്ലതാണോ അറിയില്ല, കൂണെ. നോക്കാനും അറിയില്ല എങ്ങനെ നല്ല കൂണാണോന്നുള്ളതേ.
ആഹ് ഇവിടുത്തെ എന്റെ ഹ സ്ബൻറും അവരെ ബ്രദറൊക്കെ. ഇപ്പൊളും ഇങ്ങനെ അത് പറിക്കാനൊക്കെ ഇൻണ്ട്രസ്റ്റ് ആണ് അത് പറിക്കാനൊക്കെപോകും.
പണ്ട് തൊടീലൊക്കെ പോയി കൂണ്, എന്റെമ്മക്ക ഉള്ള സമയത്തൊക്കെ ചെയ്യലുണ്ടേനീ ഇവിടുന്ന് ഇപ്പം നല്ലോണം ഇണ്ടാണേണ് തെങ്ങിന്റെ അറ്റ ത്തെ. അപ്പം അഇങ്ങനെ നോക്കല് അറിയില്ല ആരോടെ നോക്കിയാലും പിന്നേ വേം നാസാവ്വല്ലോ, രണ്ടീ സായി ഇപ്പ അങ്ങനെ മുള- ച്ചു കെടക്കണവിടെ. വീഡിയോയിലൊക്കെ നോക്കി നോക്കിയാ മതി യൂട്യൂബിലൊക്കെ. നല്ലതാണോന്നുള്ളത്, അത് നോക്കിയതുവില്ല.
ഉം
ആരെ പറഞ്ഞന്ന പറഞ്ഞന്നാലേ നമ്മള് വിശ്വാസാവുള്ളു നല്ലതാണോന്നൊള്ളത്. ഈ രണ്ടാം കൂണ്ന്ന് പറഞ്ഞ കൂണൊക്കെണ്ടല്ലോ.
അങ്ങനെക്കെണ്ട്. ഞാൻ രാവിലെ വരെ
ക്കെ
എന്താണ്?
തൊടീന്ന് കൂണൊക്കെടുക്കലുണ്ടോച്ച കിട്ടലുണ്ടോ?
ആ എടുക്കലുണ്ട് പക്ഷെ എനിക്കിഷ്ടല്ലട്ടോ അത്ണ്ടാ
ഏഹ് എനിക്കല്ല ഇഷ്ടാന്നാ അത് ഞാൻ എന്നിട്ട് വാ ഇവിടടു ത്തുണ്ട് ഇങ്ങനെ കൂണ് ഇണ്ടാക്കണ ഒരു സ്ഥലം. വീ വീട്ടിലിങ്ങനെ ഷെഡ്ഡോക്കെ കെട്ടി ആ കൃഷി അവിടുന്ന് വാങ്ങും പക്ഷെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസാട്ടോ നമ്മളീ തൊടിന്ന്ട്ടണെതിന്റെ ടേസ്റ്റ് അല്ല അത്.
ഉം അത് ഒര് വേറെ സൈസാണട്ടൊ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടതാ.
ഉം പിന്നെങ്ങള് പിന്നെ പുറത്ത്ക്ക് കുളിച്ചാനൊക്കെ പോകലുണ്ടോ കൊളത്തുക്കോ തോട്ടുക്കോ? പൊയക്കൊക്കെ?
ഉം ഏഹ് ഏഹ് ആദ്യൊക്കെ പോയിരുന്ന് തോടുണ്ട് ഇവിടെ അപ്പൊ അവിടുക്ക് കുറെ തിരുമ്പാനൊക്കെണ്ടാവുമ്പോ ചെറിയൊരു
ഉം ഞങ്ങളെയീ നാട്ടില് ഫുള്ള് കൊളങ്ങളാ തോടില്ല. ഇഷ്ടംപോലെ കൊളണ്ട് അങ്ങനെ കൊളത്തിലൊക്കെ ചാടാൻ പോവും നീന്താറിയോ?
ഇൻക്ക് നീന്താൻ അറിയില്ല.
ഏഹ് ഇൻക്കറിയില്ലേയ്നു പക്ഷെ നമ്മളിപ്പോ ൻ്റെ ഹസ്ബൻ്റൊക്കെങ്ങനെങ്ങന പഠിപ്പിച്ചതാ നീന്താന് ഇപ്പൊ നല്ലോ നീന്തും.
എത്രേ
ഉം
ൻ്റ ഹസ്ബൻ്റും പറയും പക്ഷെ മടിയാണ് മാ നീ
അഹ നമ്മള് നീന്തി തൊടങ്ങിയാല് പിന്നമ്മ ക്കവ് ഭയങ്കര ഇഷ്ടാവു അൻ പിന്നെ നീന്താനായിട്ട്ങ്ങനെ കൊളുത്തു പോവും.
ന്താൻ പോവാറിബോ ഒരു എന്തോ പോലെ. ആരെങ്കിലു കണ്ടാലൊക്കെ മടി യാത്രക്ക്ണ്ടേലു
ഫാമിലി എല്ലാരുകൂടി അങ്ങനെങ്ങട് പോവലാ കൊളത്ത്ക്കെ പണിയൊക്കെ കഴിഞ്ഞേൻ്റേഷം.
ഉം
ഉം
ന്റെ ഹസ്ബൻഡ് പറയലുണ്ട് ഏഹ് നീന്താൻ പഠിപ്പിക്ക്ണ്ട്ന്ന് ഒക്കെ ഇൻക്കൊരു മടിയാ ആരങ്കിലും കാണുമ്പളൊക്കെ
ആഹ് ആഹ് വേറെന്തൊക്കെ? പൊറ്ത്ത്ക്ക് ട്രാവലെയ്യാനൊന്നും പോവൽല്ലെ ഇങ്ങള് വണ്ടിയോട്ടോ?
ഇല്ല ഇല്ല.
ഏഹ് സ്കൂട്ടി വീട്ടിലുണ്ടോ പഠിച്ചാൻ ട്രൈയ്യെയ്ത് നോക്കീല്ല?
ഇല്ല ഇല്ല ഇൻക്കൊരു എന്തോപോലെ ഇന്റെ എളച്ചി ഒക്കോട്ടും.
ആഹ് ഞാൻ പണ്ടൊക്കെ ഓട്ടല്ണ്ടയ്നി ഇപ്പം കൊറെ ആയി. ഓട്ടീട്ട് ഉം. അവ്ടെ വീടിന്റെടുത്തൊക്കെങ്ങനെ കൊറേ കൃഷിം കാര്യങ്ങളൊക്കെള്ള ഏരിയങ്ങളത്?
അങ്ങനെ കൃഷിയൊന്നുല്ല.
ഉം
അവിടൊക്കെ ഫുള്ള് വീടാളഞ്ഞേണ്.
ഉം ഉം
ഉം
ഇങ്ങനെ ചാമ്പക്ക അങ്ങൻത്തൊന്നുല്ല മാങ്ങൊക്കെ കിട്ടീനോ? മാങ്ങന്റെ സീസണല്ലപ്പ കഴിഞ്ഞേ?
ആഹ് മാങ്ങക്കെ കിട്ടീനു.
ഉം
ഇവടെ വീട്ടില് മാങ്ങല്ല പക്ഷെ കൊറെ സ്ഥലത്ത്ന്നായിട്ട് കിട്ടിങ്ങാണ്ട്
ഞങ്ങക്കൊന്നുപ്പോ അങ്ങനെ കിട്ടിയില്ല വീട്ടിലും മാവില്ല. തൊടൂലൊക്ക്ണ്ടെയ്‌നി അതെക്കെ ഓരോ ആവസ്യത്തിന് മുറിച്ച്. പിന്നങ്ങനെ കിട്ടിട്ടില്ല.
ആഹ് ഇന്റെ വീട്ടിലു ഇല്ല ഞാന്ട്ട് ഇവിട്ന്ന് കൊറച്ച് കൊണ്ടയി.
ഉം ങ്ങള് ഇതൊക്കെ ഇണ്ടാക്കു മറ്റേ മാങ്ങാന്നോട് കടാങ്ങക്കെ ഇണ്ടാക്കേണ്ടോ? ഉം അത് കേ തിന്ന്ണോ?
ഏഹ്
ഉം സർക്കരക്കെട്ടാണ്ട് കറ്യോല ഇണ്ടാക്കല.
ആഹ് ഓരോരുത്തര് പറയണേ കേട്ട്ക്ക്
ആഹ് യൂട്യൂബിലുണ്ടാവും ഇങ്ങനെ ഓരോ റെസിപ്പികള് മാങ്ങനോട്. മാങ്ങന്റെ ഇത് കേട്ടപ്പോ ചെലർക്കൊ കിട്ട്ണോൽക്ക് ഇഷ്ടംപോലെ കിട്ടീക്ക്ണ്. ഞമ്മക്കൊന്നങ്ങനെ പൂതിക്കോലു കിട്ടിയിട്ടില്ല. കടേന്ന് വാങ്ങാന്നല്ലാതെ. ഉം
ഇവിടെ ഇന്നലെ നാത്തൂനുന്നലെ രാത്രി വന്നിട്ട് കൊറച്ച് കൊട്ടന്നാണ്ട് പോ
മാങ്ങെ ഓലെ വീട്ടിലിണ്ടാവയ്ക്കൂലെ? ഉം ഉം ഞാ ബടെ മാങ്ങ കിട്ടാൻ വാണ്ടി മാവ് കുഴിച്ചിട്ടൊക്കെ ചെയ്ത്ണ് ഇത്‌വരെ ഒന്നും ണ്ടായിട്ടില്ല. പൂവ് ട്ടതേ പോലങ് കരിഞ്ഞു പോവാണെ കായ്ക്ക്ണില്ല. ഓരോ കാലാവസ്ഥൻ്റെ പ്രശ്നായിരിക്കും.
മുമ്പിലിങ്ങനെ കാണാ കൊറേ ചെറിയ മരുത്ത്മ്മ കൊ
ആഹ് ഞങ്ങൾതു ചെറിയ മര. കുറ്റി മര നല്ലോ ങ്ങനെ പര്ക്കെങ്ങനെ പന്തലിച്ചുണ്ടയക്ക നിളംവെക്കാതെ ഉം കായ് പൂവിട്ട് തായും പക്ഷെ കായ ണ്ടായിട്ടില്ല.
അതങ്ങനെ വെഡ്ഡിങ് ചെയ്തിട്ട് വാങ്ങിച്ചതാണ?
ആഹ് ഞങ്ങളങ്ങനെ ഒരുമിച്ച് റംബൂട്ടാാന് മാവ് പിലാവ് അങ്ങൻത്തെ കുറേ സാധനം വാങ്ങീനി. അത്തിമരല്ലേ ഇസ്രായേലത്തി പറഞ്ഞെ അത്ണ്ടാക്കീനി അയ്മെ നല്ല കായ ഇണ്ടായി ഞങ്ങള് കഴിച്ചൊക്കെ ചെയ്തിട്ടോ ചെറിയ മരത്ത്മ്മെ തന്നെ പിന്നെങ്ങനെ പെട്ടെന്ന് മഴ പെയ്തേൽ ഒണങ്ങി പോയി മഴ പെയ്തപ്പളാണ് പോയത്. ഉം സാധാരണ വെയിലത്തല്ലേ ഒണങ്ങി പോവ
ഉം ഉം
ഉം ഉം പിന്നെ അയ്മല് കായ്ണ്ടായില്ല.
ഉം ഇൻക്ക് അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട്.
അവിടെ ങ്ങക്ക് എന്തേലൊക്കെ കുഴിച്ചിട്ടൂടെ ന്നാല് പണി തുടങ്ങുമ്പോക്ക് കരിയേപ്പോ അങ്ങനെ എന്തെങ്കില ക്കെ ചെയ്തു വെചൂടെ.
പ്പൊ ഒരു എന്തോ പോല അവിടെ പോയി ഇങ്ങനെ കുഴി ട്ടന്നെ ഇനി അടുക്കളന്റെ ഏരിയ ഏത് മിറ്റ ഒക്കെ ശരിയാക്കിയാലേ നമ്മ ക്ക് ഏത്
ആഹ് അതന്നെതന്നെ ഞാന അതേപോലെവീട് പണി തുടങ്ങുമ്പോഴേ കുഴിച്ചിട്ടൊക്കെ ചെയ്തിട്ടിട്ട് പക്ഷേ ഈ പണി തുടങ്ങുമ്പോഓല് അതും ഇതും മണ്ണുവാരിയിടലും കല്ല് കൊണ്ടയിടലൊക്കെ ആയി ട്ട് കുറേ നാശായി പിന്നെ വിചാരിച്ച മുറ്റക്കെ ലെവലായിട്ടേ നടക്കുള്ളൂന്ന് നമ്മള് കരുതുന്ന പോലെ പണിക്കാാര് കരു
റെഡിയാക്കാന് ഉം മുറ്റൊന്നും റെഡി ആക്കാണ്ടല്ല് അവിടെ ജെല്ലിണ്ടാവും ചെറിയ ജെല്ലി ഇടണംന്ന പറയണ്ട് അപ്പൊ അക്കന്ന് റെഡിയ ആക്കിട്ട്
ആഹ് ആഹ് പണിക്കാരുണ്ടന്ന് വീട്ടില്
ഇല്ലല്ല പണിക്കാര് പെയിന്റ് അടിക്കാൻ പറഞ്ഞിക്കണം പക്ഷെ മഴ കാരണം കഴിഞ്ഞ ഉള്ളില് മാത്രം അടിക്ക കളയില്ലൊന്നും പറയണേ
ആന്ന ഇവിടെ തേപ്പാരുണ്ടോ പക്ഷെ ഉള്ള് മാത്രം ഇപ്പ തേക്ക ക്കുന്നുള്ളു പുറത്തക്കെതിരെ ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പ അത് ആർപ്പായ ഒക്കെ കെട്ടിയിട്ട് തേക്കേണ്ടി വരും ഉം
ഉം
പണിക്കാരേ എന്റെ തറവാട്ട് വീട്ടില് പണിക്കാരുണ്ട് ഞങ്ങളതല്ലാ വീട്ടില്
ആഹ് ആഹ്
അങ്ങാള് പണികളക്കെ ഏകദേശ കഴിഞ്ഞതാ
ഉം എ ഉം
ഉം
മോള്ക്ക് മക്കളൊക്കെ വലുതായിട്ടോ കൊടുത്താൽ മതിയല്ലോ
അതെ ഹസ്ബന്റ് നിങ്ങെ ഞങ്ങള് പിന്നെ വേഗം മാറണല്ലോ വിചാരിച്ചിട്ടാ അങ്ങനെ വേഗം അത് അടിവരെള്ള പണി കഴിച്ച് കയെറിയതാ രണ്ട് റൂമ്മൂ അടി മുളക്പ്പൊടുത്തൊന്നും എടുക്കൂല ഇതൊക്കെഴിഞ്ഞൊന്ന് ക ഉറച്ച് കഴിഞ്ഞിട്ട് റ്റെടുക്കുള്ളൂ ചെറി കല്ലന്നൊക്കെ ഇങ്ങനെ രസി ചെറക്കിടണം ഉം ന്നായിക്കോട്ടെ എന്നാല് മക്കളൊക്കെ
ഉം ഏ അവരെ ഉറങ്ങീയിട്ടൊന്നുല്ല
ആഹ് എന്നാ ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കന്ന
എന്ന കട്ടാക്കി കൊളി